കേൾക്ക്ന്ന്ണ്ടാ
ആഹ് കേക്കുന്നുണ്ട്
ചേട്ടൻ വിക്കേ
പിന്നെന്താ പറ പിന്നെന്താ ഉണ്ട് വിശേഷം
വെക്കേഷനായിട്ട് എടുക്കും പോവന്നും ചെയ്തില്ല ട്രിപ്പ് ഒന്നും
വെക്കേഷൻ ആയിട്ട് ടൂർ ഒന്നും പോവാൻ പറ്റീല്ല
ഉം
ഇവിടെ അടുത്തൊക്കെ പോവാനേ പറ്റിയുള്ളൂ കാരണം ഇക്കാക്കു വർക്കായിട്ട് പുറത്തയതൊണ്ടേ
ഓഹ്
അതൊണ്ടൊന്നു ഇറങ്ങാൻ പറ്റീല്ല
അടുത്ത് എവിടെ
അടുത്ത് ഇവിടെ നമ്മള് വർക്കല അങ്ങനെയൊക്ക
ഉം
കൊല്ലത്തു അല്ലേ കൊല്ലത്തൊക്കെ ഓരോ സ്ഥലത്ത് പോയതല്ലാതെ പിന്നെ ഈ വീട്ടിൽ പോയിരിക്കാൻ പോലും പറ്റിയില്ല അപ്പഴാ
ഹും
ഏഹ് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പോകും ഇല്ലാ ഞാൻ വെക്കേഷൻ സ്കൂൾ അടച്ചപ്പോ പോയി ആഹ് ഒരു പത് ദിവസൊന്നില്ല
ആഹ്
പിന്നെ ഈ പിള്ളേർക്ക് പഠിക്കാൻ ഉണ്ടായത് കൊണ്ട് വന്നു
ഒന്നല്ലെ
അങ്ങനെ നിക്കാൻ പറ്റത്തില്ല
ഓഹ്
ഉം ആഹ് വിട്ടി കുറെ ദിവസം കൊണ്ട് ഇങ്ങനെ മനസ്സിലുണ്ടൊന്ന് പോണോന്ന് പിന്നെ അങ്ങ് മടി ഇവിടെ എല്ലാർകും അസുഖം വന്ന് കഴിഞ്ഞാൽ വലിയ പാടാ
ഉം
ഉം ഇനി പെരുന്നാള് വരുവല്ലേ അപ്പഴ്ത്തേക്കു പോണം അന്ന് പോയി ഒരു നാലെസം നിൽക്കാനേ പറ്റു അപ്പഴ്ത്തേക്കും സ് സ്കൂള് തൊറക്കാൻ സമയാവും ഉം പിന്ന വേറെ
മക്കള് ക്ലാസ് കഴിഞ്ഞു വന്നാ
അവർക്ക് ഇന്ന് ഇല്ലായിരുന്ന് ഞാൻ പറഞ്ഞില്ലേ അറബക്കെ കഴിഞ്ഞ് വന്ന് ഡാൻസാ സാധാർണ നാല് മണിക്ക ഡാൻസിന്റെ ക്ലാസ് അത് ഇന്നിപ്പോ സാറ്റർഡേയും സൺഡേയും ഇല്ല
ഈ സിനിമാറ്റിക് ഡാൻസെന്ന് പറയുംമ്പോ നമ്മള് സിനിമ
സിന് ആ സിനിമാ പാട്ടുകളുണ്ടല്ലോ
ആഹ്
ആ അത് ഇട്ടിട്ട് കളിപ്പിക്കും നമ്മള ഈ റിയാലിറ്റി ഷോ നമ്മളാ ഡീ ഫോർ ഡാൻസിലായിരുന്നൂന്ന് തോന്നുന്നു അവിടെ പഠിപ്പി അവ്ടെ പെർഫോം ചെയ്ത ഒരു പയ്യനാണ് ഇവിടെ പഠിപ്പിക്കുന്ന സുചൈലെന്ന് പറയും
ഓഹ് ഓഹ്
ആ അതിലൊക്കെ പാട്ടിസിപ്പേത് ഏതിലൊക്ക വിന്നറായ ആളാ അവരാണ് പഠിപ്പിക്കുന്നത് അപ്പൊ എന്റെ പിള്ളേർക്ക് അതിനോടെ ക്രൈസുള്ളു മറ്റേ ക്ലാസിക്കല് ഞാൻ പറഞ്ഞ് ക്ലാസിക്കൽ പഠിക്കാൻ പർഞ്ഞ പ്രതി അവർക്ക് വന്ന് തിത്ത തെയ്ത പഠിക്കാൻ താല്പര്യമില്ലാന്ന് ഉം അവർടെ ഇൻട്രസ്റ്റ് അതിനോട്ടായിട്ടൊണ്ട് അതിന് ചേർത്ത്
ഉം
ഉം നിങ്ങള നാട്ടി എങ്ങന ചൂടൊക്കെ ഉണ്ടോ
ഇപ്പൊ മഴ ആയതോണ്ട് ചൂട് കൊറവാണ് ഞങ്ങളത് പിന്നെ ഓട് വീടായതോണ്ട് നല്ല ചൂട് കൊറവിണ്ടിപ്പോ വാപ്പ വീട്ടിലക്കാവുംമ്പ തണുപ്പായിക്കും ആയാലോ
ഏഹ്
വാർത്ത വീട്ടിലക്ക ആവുംമ്പളേ തണുപ്പായിക്കാരുംന്ന്
ആഹ് ഓടാന്നാ
ആഹ്
ഉം ഉം അപ്പൊ വലിയ ചൂടറിയത്തില്ല എപ്പഴും ഒരേ ക്ലൈമറ്റി നിക്കൂന്നു തോന്ന് ഇല്ലേ ഒരേ
ആഹ് ഫ്ലേക്ക് പൊന്നി അപ്പ എനീച്ച് നിക്കണ പോലെയാണ് മഴ പെയ്യണൂല്ല എന്നാ
ഏ
ആഹ് പിന്നെ ഇങ്ങന പോണു
ഉം കൊച്ചു പിള്ളേരൊക്കെയാണല്ലോ അവിടെ സംസാരം
ആഹ് ആ ഉമ്മ കാട്ടിക്ക് വെറക് എടുക്കാൻ പോയിക്കണ് അപ്പൊ ഹോളന്റെടുത്താക്കീട്ടാ പോയിക്കണ ഓൻ പിന്നാലെ നടക്കാണ്
ആഹ് അയ്ശെരി അവിടെ എങ്ങനാ കാടായിട്ടൊള്ള പ്രദേശോ
ആഹ് പെരേന്റെ മേലക്കണ്ട് കേളാണ്
ആഹ്
ആഹ്
ശെരി
അവ്ടെ
ആഹ് ആഹ് അങ്ങനന്നൊണ്ട്
ഓ
സ്ഹ്
ഉം
നമുക്ക് സിക്കയ
ആഹ്
അപ്പൊ ഇനിയിപ്പോ ഗ്യാസൊന്നും കിട്ടാൻ കുറവല്ലേ അപ്പൊ വിറകന്നെ എടുക്കണംന്ന് വെച്ചിട്ടാ ഹലോ ഹലോ